കേക്കുന്നുണ്ടോ ആഹ പിന്നെ എന്തെല്ലാം സുഖല്ലേ
ഓഹ സുഖ അവിടെ സുഖണ
ഹ സുഖം തന്നെ
ഏ പിന്നെ ഫുഡൊക്കെ കഴിച്ചാ
ആഹ് ഞാൻ കഴിച്ചു നീ കഴിച്ച
ആഹ് ഞാനും കഴിച്ചു സ്പെഷ്യൽ ആായിരുന്നു
എന്തായിരുന്നു
അപ്പറത്തെ വിട്ടീന്ന് ചക്ക കിട്ടി
ആഹ് അപ്പ ചക്ക ചക്കവച്ച എന്താ ഉണ്ടാക്കിയോ ഓ ആഹ പിന്നെ മഴയുണ്ടാ
മഴ ഇപ്പ പെയ്ത് അങ്ങോട്ട് എങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ട് തോർന്നു
ആഹ പിന്നെ എന്താക്കിരുന്നു എന്താക്കെയയിരുന്നു
ആ ഞാനിങ്ങനെ ഒരു ഫ്രണ്ട്ന്നെ വിളിച്ചിട്ട് ഇങ്ങനെ അവള് കുറെ കരഞ്ഞിട്ടൊക്കെങ് പോയിട്ട് വെച്ചിട്ട് ഒരു സൊല്ൂഷ കൊടുക്കോതൊക്കെ ചോദിച്ചട്ട്
ഏയ് എന്തു പറ്റി
അതെന്തുവാ എൻറെ ഒരു കൂട്ടുകാരി ഉണ്ട് അവളാന്ന് ഇങ്ങനെ വിളിച്ചിട്ട് എന്നോട്ങ്ങനെ എടി എന്നെ കുറച്ച് നോ പറയാൻ പഠിപ്പിക്കോ എനിക്ക് കാണൻ ഓ നോ പറയാൻ പഠിക്കൻ ഒന്നും പറ്റുന്നുല്ല അതുകൊണ്ടിങ്ങനെ ഫ്രണ്ട്സ് എല്ലാരും അവള അങ്ങ് മുതലെടുക്കാ എന്നൊക്കെ ഇങ്ങനെ അങ്ങ് പറയുന്നു
അയ്യോ പാവേ
ആഹ് അവളിങ്ങനെ അവള് എന്തോ പൊതുവേ ഇങ്ങനെ അവള് പുറത്തു പോവാൻ സാധാരണ നമ്മളിങ്ങനെ പുറത്ത വന്ന നേരം നമ്മളോട് ഇങ്ങന ചോദിക്കത്തിലെ വരുന്നന്നൊക്കെ അപ്പൊ ഇവളോട് ഇങ്ങനെ വാന്നൊക്കെ പറയും അപ്പൊ ഇവക്ക് അ അപ്പൊ ആ ടൈമിലവാ ടെ പൈസയൊന്നും കാണത്തില്ല അല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ പുറ ത്താനൊന്നും പറ്റാത്ത രീതിയിലായിരിക്കും അപ്പൊ ഇവക്ക് ഓ ഞാൻ വരുന്നില്ലാന്ന് പറയാനുള്ള മടി കാരണം ഇവളങ്ങ് പോവും അപ്പൊ അവളവിടെ കടന്ന് കഷ്ടപ്പെടും പൈസയില്ല കയ്യില് ആകെ പിന്നെ അങ്ങ് ക്കങ്ങ് ഒരുമാതിരിയാകും അങ്ങനെ അങ്ങനെണ് പിന്നെ അല്ലാണ്ട് തന്നെ അവളുടെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇവര് എടുത്താല് ഇവൾ ഇങ്ങനെ വലിയ ചോദിക്കത്ത പോലുംല്ല ചില സമയത്ത് എങ്ങനെ എടുത്തൊണ്ടെങ്ങ് പോകും ചില സമയത്ത് ഇങ്ങനെ ചോയ് ക്കുമ്പോ ഇവക്കാണെങ്കില് അയ്യോ അതെനിക്ക് വേണം എന്ന് പറയാനുള്ള ഒരു ഇത്പോലും
ചെല്ലാണോ ഒരുമിച്ചാണോ ഓ ആഹ് അങ്ങനുള്ളവരൊക്കെ ഞാനം കേട്ടിട്ടുണ്ട് അങ്ങനത്തെ പിള്ളേരൊക്കെ ഉണ്ടോ
അപ്പൊ ഇവക്ക് ആകെ ഫുൾ ഇവളുടെ സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്നു പിന്നെ ഇവക്കന്നെ തിരിച്ച് റിയാക്ട് ചെയ്യാൻ അറിയത്തില്ലന്നോ അപ്പൊ ഇവൾ വീട്ടിൽ വിളി കരയത്തിയുള്ളു എനിക്ക് നോ പറയാൻ അറിയില്ല എന്ന് പറഞ്ഞു ങ്ങനെ കരയും
ഒയ്യോ പാവട്ടോ ആ കുട്ടിയോട് വേറെ എന്തായാലും ആ നമ്മള് നോ പറയേണ്ട സ്ഥലത്ത് നോ പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കില് നമ്മള് നമ്മള് തന്നൊയിരിക്കും പേടുക
ആഹ് അതന്നെ അതന്നെ ഞാനും ഉള്ളോട് പറഞ്ഞത് നീ കൊറച്ചു ബോൾഡ് ആയിട്ട് ഇങ്ങനെ നിക്ക എന്നിട്ട് അവരോട് ക്കെ കാര്യമുള്ളള്ളതിന്ന് സംസാരിക്കണം എന്നിട്ട് എടുക്കരുതന്ന് അ നിനക്ക് ആ എടുക്കാൻ പോകുന്ന സാധനത്തിന് ആവശ്യമുണ്ടെങ്കിൽ അയോദനയ്ക്ക് ആവശ്യമുണ്ട് വേറെ ആരുടെങ്കും ചോദിക്ക എന്നൊക്കെ പറയാൻ ഞാൻ പറഞ്ഞു കൊടുത്ത് പക്ഷെ എന്നാലും അവക്ക് എങ്ങനെ പെട്ടെന്ന് പറയണ്ടേന്ന് അറിയില്ല അവളന്ന് പറഞ്ഞ ഇങ്ങനെരു തൊട്ടവാടിയാണ്
ആഹ് അതാണ് അതാണ് മുതലെടുക്കും അതാണ് പ്രശ്നം
അതുകൊണ്ട് എല്ലാരും അങ്ങ് മുതലെടുക്കളെ
ഉം അല്ലെ ഇപ്പ പറഞ്ഞാ ഞാനും അങ്ങനെയക്കെ തന്നെയാണെങ്കിൽ കുറൊക്കെ നമുക്ക് നമ്മളെക്ക കൊണ്ട് ആവൂലന്ന് പറഞ്ഞ കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയ നോ പറയും അവർക്ക് എങ്ങനെ വിഷ മാവോന്നൊക്കെ നക്കും വിചാരിക്കുമ്പോളും അങ്ങനെ വിചാരിക്കും പക്ഷെ നമ്മള എന്ത് ചെയ്യാന നമ്മള അവസ്ഥ അങ്ങനെയാണോ നമ്മള് വലിയ പൈസ അങ്ങനെയൊന്നള്ളവരെല്ലല്ലോ
ഉം അതാണ് ഇവളാന്ന പിന്നെ ഒരു ഞാൻ പറഞ്ഞില്ലേ പാവമായതുകൊണ്ട്ങ്ങ് ഇവക്ക് പെട്ടെന്ന്ങ്ങ് സംസാരിച്ച് നൽക്കാൊന്നും അറിയത്തില്ല
ആഹ് അവരെന്ത് വിചാരിക്കുന്നാരിക്കും
ആഹ് അവരെന്ത് വിചാരിക്കും ഇനി ചെലപ്പോ ഇവളോടവര് മിണ്ടിയില്ലേലോ ചിലപ്പോ ഒറ്റപ്പെടുത്തിയാലോ അങ്ങനെയൊക്കൊള്ളൊരിതൊണ്ട് അതുകൊണ്ട് പുള്ളിക്കാരിക്ക് പേടിയാണ്
ശരിക്കും പറഞ്ഞാ അവര് നല്ലൊരു ഫ്രണ്ട്സുവല്ല നമ്മളെ ഫ്രണ്ട്സ്ന്നു പറഞ്ഞാ നമ്മളെ മനസ്സിലാക്കണം നമ്മളുടെ നമ്മളെ ചൂഷണം ചെയ്യുന്നവരാവരുതല്ലോ
അതന്നെ ആ പിള്ളേരാണെങ്കില് എന്താ ഇങ്ങനെ സത്യം പറഞ്ഞാ യൂസ് ചെയ്യാണ് ഇവിളെയങ്ങ് അതിപ്പോ ഈ അവ അവള് ഓരോ കാര്യങ്ങളിങ്ങനെ വന്ന് പറയുന്ന എന്നോട് പറയുമ്പോഴത്തേക്ക് എനിക്കത് കേൾക്കുമ്പോളേ മനസ്സിലാവും
ഉം
പിന്നെ ഒന്നാമത്തെകാര്യം കോളേജില് വേറാരുല്ല ഇവര് റൂംമേറ്റ്സൂടെ ആയത്കൊണ്ടേ ഇവളൊക്ക അവർടെ കൂടെ നട ക്കാൻ പറ്റത്തൊള്ളൂ വേറാൾക്കാര്ടെ കൂടൊന്നും നടക്കാനും പറ്റൂല്ല ലൈക്ക് ആര ഇവള് ഈ ഗാങ്ങിലെയാന്ന് എല്ലാരും അങ്ങ് വിചാരിക്കും
ആഹ് അതാണ് അപ്പൊ ആര് വേറാരും കൂട്ടും ഉണ്ടാവില്ല
ഉം
ഉം ഉം
ആഹ് അതൊക്കെ കൊണ്ടവളങ്ങാകെ ആകെയിരുന്നങ്ങ് ഭയങ്കര ഇങ്ങനെ ഇരിക്കുവാണവള്
ആഹ് എന്തായാലും അവൾടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക വീണ്ടും ഒന്നുകൂടി നല്ലോം പോലെ പറഞ്ഞു കൊടുക്ക
ആഹ് ഇപ്പളാന്നോലും എന്തോ അവരെല്ലാരും എന്തോ വീട്ടില് പോയി അവർക്കെന്തോ ലീവാണ് അപ്പൊ അവരെല്ലാരും വീട്ടി പോയി അവളപ്പം ഇവളാന്നെ കൊറച്ച് ച്ചു പുതിയ ഡ്രസ്സ് എന്തോ ഇവൾടെ അമ്മേം അച്ചനും ഇവൾക്ക് മേടിച്ചു കൊടുത്തു അപ്പളാന്നെ അവളത് ഇ ട്ടിട്ട് പോലുവില്ല അപ്പൊ അവരില് രണ്ട് മൂന്ന് പേരാണേ വന്നിട്ട് ഇത് ആ അവർടെ വീട്ടില് അവരിടാൻ കൊണ്ടുപോവാന്നു പറഞ്ഞിട്ടങ്ങ് കൊണ്ടുപോയി ലൈക്ക് വീട്ടി പോകുമ്പോ ഇട്ടോണ്ട് പോകാനും അങ്ങനെ ഇങ്ങനെ ഓ പുതിയ ഡ്രസ് മേടിച്ചോ ഇതൊന്ന് ഞാൻ ഇടുവാടി ഞാൻ എന്നിട്ട് ഇത് കൊണ്ട് തരാം തിരിച്ചുകൊണ്ട് തരാന്നൊക്കെ പറഞ്ഞ് എടുത്തോണ്ട് പോയിരുന്നു
ഉം
ഭയങ്കര വിഷമായി അവക്ക് അ ഇല്ല അവരിപ്പൊ കൊണ്ടൊയേക്കാ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുവോന്ന് ആർക്കറിയാം അപ്പൊ അവക്ക് പറയണോന്നൊണ്ടാരുന്നു ഇങ്ങനെ എന്താ അയ്യോ അത് ന്റെ പുതിയ ഡ്രസ്സാ അമ്മ മേടിച്ചന്നേ ഒള്ളു ഞാൻ ഇ
എന്താ അങ്ങനെ പറഞ്ഞാ മതിയാരുന്നു
ആഹ് അങ്ങനെ പറയണോന്നൊണ്ടാരുന്നു പോലും പക്ഷെ അവക്ക് പറയാൻ പറ്റിയില്ല പിന്നെ അവർക്കു അ അറിയേം കൂടെ ചെയ്യായിരുന്നുന്ന് അതവൾടെ പുതിയ എന്ന് വച്ചാ ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല
ആഹ് അപ്പൊ അവര് മനഃപൂർവ്വാണത് അവളെ അവളെ യൂസ് ചെയ്യാണത് അവക്ക് മനസ്സിലായി മൻസിലാവായിട്ട
അതാണ് അവ അതുകൊണ്ടാണ് അവക്ക് ഭയങ്കര വെഷമം ലൈക്ക് അവളിന്നലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറഞ്ഞാരുന്നു പോലൂന്ന് അമ്മേം അച്ഛനും മേടിച്ച് തന്ന പുതിയ ഡ്രസ്സാ കൊള്ളാവന്നൊക്കെ അവരോടിങ്ങനെ ചോദിച്ചുന്ന് എന്നിട്ട് അടുത്ത ദിവസം തന്നെ ആ ഡ്രസ്സും കൊണ്ട് അവര് പോയന്ന്
ഉം അപ്പം തന്നെ അവക്ക് മാ അവള് മനസ്സിലാക്കണം അവരതങ്ങനെ തന്നെ അവർക്ക് മന പൂർവ്വാണ് അവരത് ചെയ്യണത്
ഞാനും ഇങ്ങനെ പറഞ് കൊടുത്തു നീ കൊർച്ചൂടെ സ്ട്രോങ്ങായിട്ട്
അതെ അതെ ഇല്ലെങ്കില് ഇങ്ങനെ തന്നെ ഇനിയും സംഭവിച്ചോണ്ടിരിക്കും
ആഹ് ഞാന ഇനെ കൊറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത് ന്നി കൊർ ച്ചൂടെ സ്ട്രോങ്ങാവണം നോ പറയേണ്ടട്ത് ത്തത് തന്നെ പറയണം അല്ലെങ്കിൽ ഇങ്ങനെ നിനക്ക് മുന്നോട്ടായാലും അവക്കത് നല്ല പ്രശ്നാ
അതെ അതെ അതെ അവളെ വീട്ടുകാരെട്ത്ത്‌ന്ന് അവക്കല്ലേ ചീത്തേ കേക്കുവാ
ആഹ് അതൻ
പുതിയ ഡ്രസ്സെ വിടെന്നൊക്കെപ്പ ചോദിക്കൂലെ
ആഹ് ഇതുപോലെ തന്നെ പണ്ടങ്ങാണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഇരുന്ന് കരഞ്ഞ് എന്താ അവൾടെ ഏതൊരു സ്വർണ മോതിര ഇങ്ങനെ എന്തോ ഭംഗിയുണ്ടായിട്ട് ഇട്ടൊണ്ട് പോവാൻ ചോയ്ച്ചി വര് അപ്പൊ അവളിങ്ങനെ കൊടുത്തു എന്നിട്ട് അത് ആരോ കൊണ്ട് കളഞ്ഞു കളഞ്ഞിട്ട് ആണെങ്കിൽ ഇവക്ക് വീട്ടീന്ന് നല്ല വഴക്ക് കിട്ടി
അതാ പറയുന്നത് ഇങ്ങനെ പ്പൊ കണ്ടിലെ ചെറിയ സാനത്ത്ന്ന് വല്യ സാനത്തിലേക്ക് പോയി അപ്പ തന്നവളത് തടയണമായിരുന്നു
ആഹ്
താണ് അധികം പാവം പറയുന്നേ
ആഹ് ഒരു മനസ്സിനൊരു ഇതില്ലാതെ ഭയങ്കര പാവ ആണ് എല്ലാത്തിനും ഇങ്ങനെ ചിരിച്ചിങ്ങനെ അല്ലെങ്കി എന്തേലും വന്ന ഉടനെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. ഞാന ഞാനപ്പോ കൊറച്ചിങ്ങനെ വഴക്ക്പോലൊക്കെ പർഞ്ഞ്കൊടു
ആഹ് അതെ നല്ല പറെ കാരണം ഇങ്ങൻത്ത കാര്യത്തിൽ എന്തായാലും പറയണം നമ്മക്ക് അവൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ ഉം
ഹാഹ് എന്നിട്ട് അല്ലേ ഞാൻ പറഞ്ഞു നീ എന്നാ ഹോസ്റ്റല് മാറ് അല്ലെങ്കില് വേറേതേലും ഹോസ്റ്റലി പോ
അതെ അതെ, ഇങ്ങനെ തും ചൂഷണം ചെയ്യുന്നങ്ങനെ നിൽക്ക അവസ് ആവിശ്യവില്ല
എന്നിട്ട് ആഹ് ഞാനിങ്ങനെ ഇങ്ങനെയും പറഞ്ഞു വേറെ ഹോസ്റ്റലിൽ പോ അവര് ഫ്രണ്ട്സായിട്ട് വേണ്ടെങ്കില് അവരില്ലേലും കൊഴപ്പൊന്നുല്ല കോളേജിലെത്രയോ പേരുണ്ട്
അവര് വേറെ ആരായിട്ട് കമ്പനിയാക്കാൻ നോക്
ആഹ് വേറെ ആരേലും ആയിട്ട് കമ്പനി അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അവള് അവക്കെന്തോ ട്രാൻസ്ഫർ മേടിക്കാൻ പറ്റും ഇങ്ങനെ കോളേജിൽന്ന് വേറെ കോളേജിലോട്ടിങ്ങനെ ട്രാൻഫർ
ഞാനപ്പം ഇങ്ങന പറഞ്ഞു നീ വേണെ എന്നാ എന്റെ കോളേജിലോട്ട് വ
ആഹ് അതങ്ങനെന്തേലും ചെയ്യാം പറയ്. വീട്ടുകാരോട് പറയാം പറയ് ങ്ങനെയാണ് അവസ്ഥന്ന് ഹോസ്റ്റലങ് മാറിയാൽ മതി
ഉം അതാണ് ഇപ്പൊ ഇപ്പൊ ഇങ്ങ ഇങ്ങനേഉണ്ട് ഇങ്ങനെ നമുക്ക് നോ നോന്ന് പറയുന്ന സാന ഇങ്ങനെ പറയാ ഭയങ്കര ബുദ്ധിമുട്ടുള്ള
കൊറേ പേ അഹ് അതെ അതെ നമ്മള് നമ്മളെ തടി നോക്ക അത്ര തന്നെ
ഉം ഞാ അവൾടെ കാര്യ ആലോജിക്കുമ്പളെ കഷ്ട്ടവാണ്
ഉം ഉം അപ്പങ്ങനെയൊക്കെയാണ് കാര്യം എന്തായാലും നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്
ആഹ് ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്തോ അവ അവരോട്ന്തോ ഇങ്ങനെ അവള് വിളി ഞാ ഇങ്ങനെ പറഞ് അവരെ വിളച്ച് പറ പുതിയ ട്രസ്സാ അപ്പൊ അത് ആഹ് അവര് വരുമ്പോ അതെടുക്കണം മറക്കല് പിന്നെ അത് നശിപ്പിക്കാതെ കൊണ്ട് തരണംന്ന് ഇവിടെ ചില ഡ്രസ്സൊക്കെയാണെ ട്ടില് ഇട്ടിട്ട് കീറി കൊണ്ട് കൊടുത്താലും ഇവക്ക് ചോദിക്കാനും മടി അവരാന്നെ ട്ടൊന്നും ചെയ്യത്തൂല്ല എന്നൊക്കെയാണ് അവള് പറയുന്നെ
എന്തായാലും പറ അവളോട് ആഹ് ഇതാക്കാൻ ഒന്ന് കരുതിയിരിക്കാനും ഇതേപോലെ ട്രാൻസ്ഫർ പറ്റിയ അത്ങ്ങനെ ചെയ്യാൻ പറ
ഉം ഞാൻ എന്തായാലും പറഞ്ഞു കൊടുത്തിട്ടണ്ട്
ഉ അങ്ങനെയൊക്കെയാണല്ലെ
ഉം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ വേറെ എന്താ പരിപാടി
വേറെയിന്നു പ്രത്യേകിച്ചൊന്നുല്ല ഇങ്ങനെ ഇരിക്കുന്നു മ്
ഞാനും വണ്ടോ ഇവിടെ എന്തോ ഞ അനിയത്തി ഇങ്ങനെ കൊറേ പടോക്കെ വരച്ചോണ്ടിരിക്കുന്നു അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അവളാന്നേല് ഇച്ചിരിയേ ഉള്ളു അവളിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന അതെല്ലാം അവിടെല്ലാം ഇങ്ങനെ കൂടിരുന്നിങ്ങനെ ഞാ എന്തൊക്ക ഇങ്ങനെ സപ്പോട്ട് ചെയ്യായിരുന്നു പിന്ന അതൊക്കെടുത്ത് ഇങ്ങനെ ഭിത്തിയിലൊക്കെട്ടിക്കാന്ന് വിചാരിച്ചു
ആഹ് അപ്പ എന്നാ അങ്ങനെയൊക്കെ ചെയ്
ആഹ് ഇനിയിപ്പോ ഫുടൂടെ കഴിക്കണം ഫുഡ് കഴിച്ചരാ ചക്ക പുഴുങ്ങിയതേ ഉള്ള് പുഴുങ്ങി വെച്ചതേ ഉള്ള്
ആഹ് അപ്പന്നാ അതെല്ലാം എടുത്ത് കഴിക്ക്
ഉം
ഉം എന്ന ശരി ശരി മ് എന്നാ ശരി
ഓ ശരി ശരി
ആഹ് ശരി